ആ എന്തെടുക്കുവായിരുന്നു ഹലോ കേക്കാവോ
ആ കേൾക്കുന്നുണ്ട് എന്തെക്കെ ഉണ്ട് വിശേഷം
ഇവിടെ നല്ല മഴ കേട്ടോ അവിടെ മഴയുണ്ടോ
ആ ഇവിടെ മഴയാണ് ഇന്നലെ ഒടുക്കത്തെ മഴയായിരുന്നു കുറെ ഡ്രസ്സ്‌കൾ എല്ലാം തിരുമ്പി ഒന്നും ഉണങ്ങിട്ടില്ല
അവിടെങ്ങനെ
ഇവിടേം മഴയാട്ടോ ഇല്ലില്ല ഡ്രസ്സ്‌ ന്റെ പറഞ്ഞപ്പഴാ ഞാൻ ഇന്നലെ ഡ്രസ്സ്‌ എടുക്കാൻ കടേപോയാരുന്നു എന്ത് തിരക്കാരുന്നെന്ന് അറിയോ കടേൽ അങ്ങ് എനിക്ക് തോന്നുന്നു സ്കൂൾ തൊറപ്പ് ആയത് അത് കൊണ്ട് ആണെന്ന് തോനുന്നു ആ ടൈം ആയത് കൊണ്ടേ
ആ അതായിരിക്കും ഇപ്പോ സ്കൂൾ തുറക്കുന്ന സമയം ആയോണ്ട് ഒരുപാട് തിരക്ക് ആയിരിക്കും ഡ്രസ്സ്‌ ഡ്രെസ്സിന്റെ കടയിലും അതേപോലെ തന്നെ പുസ്തകത്തിനും ഒക്കത്തിനും അവർക്ക് ഇപ്പം അതൊ ക്കല്ലെ ആവിശ്യം അപ്പം കൊ നല്ല തിരക്ക് ഇണ്ടായിരി ക്കും നിങ്ങള് എന്ത്‌ വാങ്ങാനാണ് പോയത്
ഞാൻ ആണേ മോനൊര് ഷർട്ട്‌ എടുക്കാൻ പോയത് ആയിരുന്ന ട്ടോ അപ്പോ സ്കൂൾ തുറപ്പ് അല്ലാരുന്നോ ഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാരുന്നു അപ്പോ ഞാൻ നോക്കീട്ട് ഈ ആമ്പുള്ളാർക്ക് പക്ഷെ ഇപ്പൊ ഒരു ഷർട്ട്‌ പാ ൻ്റ് അ
അതേയുള്ളു പെൺകുട്ടികൾക്ക് പല പല മോഡലുകൾ ഉണ്ട് എന്ത് ഭംഗി ഉള്ള ഉടുപ്പു ളാണ് അറിയോ ഓരോ കടയിലും ഇങ്ങനെ തൂക്കി ഇടാ നല്ല ഭംഗി ഇണ്ടാവും കാണാൻ അതന്നെ ഉടുപ്പ് ഷർട്ട്‌ ഫേന്റ് പെൺകുട്ടികൾക്ക് ഇല്ലാത്ത ഡ്രസ്സ്‌കള് ഇല്ല എന്നാൽ ആൺകുട്ടികൾക്ക് ആണെങ്കിലോ ഒരു സ്റ്റൈലെൻ ഡ്രസ്സ്‌
പാന്റ് ഷർട്ട് അല്ലേ ആ അതന്നെ അപ്പ ഞാൻ നോക്കിട്ട് ഇപ്പം പുത്യേ പുതി ഇപ്പ ഇന്ന് ഇപ്പയെങ്ങും നല്ല നാളെ വേണംന്നില്ല അട്
ഇല്ലല്ല ആ അപ്പ് പെൺകുട്ടികൾക്ക് അതിങ്ങനെ അതിന്റെ അത് ഇങ്ങനെ മോഡല് പോകുന്നതിനനുസരിച്ച് അവരെന്നെ എന്തെയ്യും ഇടാതിരിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഉം എന്താണ് സ് കുട്ടികള്ക്ക് അവർക്ക് ഇന്നിട്ട ഡ്രസ്സ് ചെല പ്പം അവര് നാളെ ഇടൂല അങ്ങനെ കാരണം അവരെ ഫ്രണ്ട്സുകളൊക്കെ അതായത് കൂട്ടുകാരന്മാരും കൂട്ടുകാരിമാരൊക്കെ വേറെ വേറെ മാറ്റി മാറ്റി ഓരോ ദിവസം കൂടുന്തോറും മാറ്റി മാറ്റിട്ടാവോല്ലോ ഡ്ര സ് ഇട് നിങ്ങൾ ജയിച്ചോ അതുപോലെ ആവാനായിരിക്കും ഇഷ്ട അങ്ങനെ അങ്ങനെ കൊറെ മോഡൽ പോയ ഡ്രെസ്സുകളെല്ലാം അവർ ഒഴിവാക്കാണ് ചെയ്യ ഇപ്പ പലെ പലെ മോ പ്രില്ലൊള്ള ഡ്രസ്സ് എറങ്ങുന്നുണ്ട് ഒരു ആദ്യ ഒക്കെ ഒര് സിലി ഒര് ഇപ്പത്തന്നെ ഒര് ഫിലിമ് ഇറങ്ങിയാലേ അതിനൊര് ഡ്രസ്സാണ് ആ ഒരു പേരിലൊരു ഡ്രെസ്സ് അങ്ങനെയാണ് ഇപ്പോ നമ്മടെ സമൂഹത്തിൽ ആഹ് പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോ തന്നെ ഈ ചില കുട്ടികളെല്ലാം കൂട്ടുകാരൻ കൂട്ടുകാരികളെല്ലാരും കൂടി ഒരു കളറില് ഡ്രസ്സ് വേണംന്ന് പറയും എന്നി ട്ട് അതെ ഇനിയിപ്പ കല്യാണം ആയി ക്കോട്ടെ എല്ലാരും ഒ രേ കളറിലുള്ള ഡ്രസ്സായിരിക്കും വാങ്ങുക ഏ ഇനി കോളേജില് പഠി ക്കുന്ന കുട്ടികളാണെങ്കിലും ഒരേ പോലത്തെ ഡ്രസ്സ്‌ ഓരോ പരിപാടിക്കും അവർക്ക് ഒരേ പോലത്തെ ഡ്രസ്സ്‌ വേണം ഇപ്പ പലെ പലെ മോ ഡല് ഡ്രസ്സ് സൂണ്ട് ഉം എന്നിട്ട് മോൻക്ക് ഡ്രസ്സ് വാ
ഒരുപാട് പുരോ വന്നിട്ടാ എന്തോ അല്ലേ പണ്ടെന്ന് വെച്ചാൽ എല്ലാവരും വർഷത്തിലൊരി ക്ക് കാത്തിരിക്ക്ണത്
അതെ അതെ ആ ഷത്തിൽ ഞങ്ങളെ പെരുന്നാള് അങ്ങനത്തെ ഇതിലൊക്കേണ് കൂടുതലും ഡ്രസ് എടുക്കല് പണ്ടുള്ളോര് അതും തന്നെ ഏ ഒരു എന്തെങ്കിലും ഒര് ഡ്രസ് വെല കൊറഞ്ഞൊരു ഡ്രസ് ഇപ്പോളാരും വെല മതി ഇപ്പോ എല്ലാരും ഡ്രസിന്റെ ഭംഗി നോക്കി വെല എത്ര ആയാലും ആര്ക്കും ഒരു പ്രശ്‌നൂല്ല അങ്ങ ട്ടും വാങ്ങന്നെ ചെയ്യുന്നത് ഇപ്പോ കാണാൻ ഭംഗി വേണം ഡ്രസ് ചെലോര് കാണാൻ ഭംഗിയുണ്ടെങ്കിലും വില കൊറവാണെങ്കിൽ അതവിടെ വെച്ച് വില കൂടുതൽ വില ഇള്ള ഡ്രസ്സ് ആണ് നോക്കാ
അത് തന്നെ
പലേ
അത് ഇന്നിടുന്നത് ചെലപ്പം നാളെ ഇടത്തുതുല്ലായിരി ക്കും അല്ലേ
ഇല്യാ ഇപ്പം തന്നെ ഇസ്കുളിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇസ്കുളിലേക്ക് യൂണിഫോമാണല്ലോ വേണ്ടീന്യത് ഇ പ്പം ഇന്ന് യൂണിഫോമിന്റെ പകരം ഇന്നൊക്കെ കുട്ടികളോട് ഈ കളി ഇപ്പോ ഫുട്ബോ ബോളായല്ലോ പ്പോ ഓരോ ടീമും ഉണ്ടാകു അല് ല്ലോ അപ്പോ അതിന്റെ ജേഴ്സിയിട്ട് വരാനാണ് പറയുന്നത് അങ്ങനെയാണ് ഞമ്മളൊക്കെ പഠിച്ച ക്കണ കാലത്ത് അങ്ങനെ അല്ലേ നു അല്ലോ ഒരു ഒരു ഞമ്മളൊരു ജന്മദിനത്തിന് പോലും ഞമ്മക്കൊരു കളർ ഡ്രസ്സിടാൻ ഞമ്മക്ക് കഴിയുന്നില്ലേനു അങ്ങനത്തെതായിരുന്നു എനിക്കൊക്കെ എന്തിഷ്ടായിരുന്നെന്ന് അറിയോ കളറിട്ട് പോകാന് പക്ഷേ ടീച്ചറ് ചീത്ത പറയും കളറിട്ടാല് ഇപ്പ അങ്ങനൊന്നല്ല ഇഷ്ടം ഒള്ള സമയത്ത് കളറിട്ടിട്ടും എല്ലാം നമ്മക്ക് പോകാ
അത് തന്നെ
ഇപ്പം മോനിക്ക് ഡ്രസ്സ് വാങ്ങിയോ
ആ വാങ്ങി വാങ്ങിയപ്പം അവിടെ ഞാൻ നോക്കിട്ട് ഫുള്ള് പെമ്പിള്ളാരാ ച്ചാ പെമ്പിള്ളാര്ന്ന് ച്ചാ അവിടെ ഓരോ ഓരോ മോഡൽ ഡ്രസ്സുകൾ വന്ന കെടക്കുവാ അപ്പം ഞാൻ നോക്കുമ്പോ എന്ത് തെരക്കാന്നറിയോ അവരാണെങ്കി പറഞ്ഞ പോലെ ശരി ന്നെയാണ് അവര് വെലയല്ല നോക്ക് ക്കുന്ന
ആ അതാണ് വെലയല്ലാ മോഡലുകളാണ് നോക്ക് ക്കുന്നത് അതിനനുസരിച്ചുപൊരു ഫ അതിനനുസരിച്ചട്ടില്ല ഷാൾഎല്ലാം അവർവേണം പിന്നെകുട്ടികൾക്ക് ആണെങ്കിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഉടുപ്പ് എടുക്കാണങ്കിൽ അതിനനുസരിച്ച് ട്ടുള്ള റിബ്ബൻ ക്ലിപ്പ് എല്ലാം ഒന്ന് മാച്ച് ആയിട്ടാണ് നമ്മൾ എടുക്കാറ് കുട്ടികൾക്ക് അതാണ് ഒരോ കുട്ടികൾതുങ്ങനെ കാണുമ്പോനമ്മളെ കുട്ടികൾക്ക് അങ്ങനെ വേണം ന്ന്‌ നമ്മളും വിചാരിക്കും അതാണ് പിന്നെ കുട്ട് കുട്ടികളാണെങ്കിൽ അതിനായിട്ട് വാശി പിടിക്കും ചെയ്യും പിന്നെ ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ ന്നെ കൂട്ടുകാരന്മാരാടുത്തൊക്കെ എന്തെങ്കിലും കണ്ടാൽ അത് വീട്ടിൽ വന്ന് പറയും എനിക്ക് അത് വേണം എനിക്ക് ഇങ്ങനെഅത് പോലെ തന്നെ ഇനീപ്പോ ടൂർ പോകണങ്കിൽ സ്കൂളിൽ നിന്ന് ടൂർ പോകാനാണെങ്കിൽ തന്നെ എ കൂട്ടുകാരൻമാരൊക്കെ പോവുകയാണെങ്കിൽ നമ്മളോട് വന്ന് പറയും വാശി പിടിക്കും ടൂർ പോകാനൊക്കെ
അതെ അതെ
ടൂറിനായിട്ട് ഒരു ഡ്രസ്സ്, നമ്മളെ എടുത്ത് ഈ ഡ്രസ്സ് ഒന്നും പോരെ അവർക്ക് പറ്റി ഉണ്ടാവില്ല ടൂർനായിട്ട് വേറെ പുതിയതായിട്ട് ഡ്രസ്സ് എടുക്കേണ്ടിവരും ഇപ്പൊ ആദ്യത്തെ പോലെയല്ല ഒരുപാട് മാറിയിരിക്കുന്നുഇപ്പൊ തന്നെ സമൂഹം ഇനി വരുന്ന തലമുറ ഇതിനും നല്ലോണം മാറ്റങ്ങൾ സംഭവിക്കും
അതെന്നെ ഇപ്പൊ ഇന്നോട് അടുത്ത വീട്ടിലെ ചേച്ചി വന്നരുന്നൂട്ടോ അവർക്ക് തിരുവാതിര ഉണ്ടായിരുന്നു തിരുവാതിരയ്ക്ക് ഒരേ കളർ ഉള്ള സെറ്റും മുണ്ടും കണ്ടുണ്ടോ തിരുവാതിര കളി. ഉം അവര് അതിനു ഒരേ ഡ്രസ്സ്‌ ഒരേ കളർ ഉള്ള ഡ്രസ്സ്‌ അവര് ഇടുന്നത് അപ്പൊ അവര് അതിനു സെറ്റ് സാരി സെറ്റ് മുണ്ടും അതിന് ചെരുന്ന ബ്ലൗസ് ഉം അപ്പൊ അവര് പത്തു പേരുണ്ട് അവര്
ഇടിക്കലാണോ
അല്ലല്ല വാടകക്ക് അവര്
അപ്പൊ ഇങ്ങൾ തിരുവാതിര കളിക്കുമ്പോൾ ഇല്ലെ അതിൽ വള ഒക്കെ ഇടൂലെ വള ഇടോ ഇടൂലെ ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ഇഷ്ട്ടാണ് ആ കണ്ണൊക്കെ കാണാൻ നല്ല ബങ്ങിയാണല്ലേ ഏഹ് തിരുവാതിരക്ക് ത് വലിയ പൊട്ട് നല്ല ഭംഗിയാണ് ടോറ്റലി കാണാന്
യ്ക്ക് തോന്നുന്നു വല്യ പൊട്ട് കണ്ണെഴ്തുന്നത് തെക്ക ഈ മ്ന്താ ഭരതനാട്യ
അതെ അതെ ആഹ് ഭരതിനാട്യമേ ആഹ് ഭരതി ആഹ് അതിനാണ്ല്ലേ തിരുവാതിരാന്ന് പറയാണെങ്കില് നമ്മള്
ഓ അ സാധാ നോർമലായിട്ടൊള്ളത്. അത് വളരും ഇല്ലും വള ഇട്ടന്ന്ച്ചാ കുപ്പിവള നമ്മളാ സെറ്റിൻ്റെ കര എ ഇല്ലല്ലേ ഇപ്പം പച്ചകരയാണങ്കി പച്ച കുപ്പിവള ചൊമന്നകരയാണങ്കി ചൊമന്ന കുപ്പിവള അങ്ങനെ കുപ്പിവളകളൊണ്ട്. പക്ഷ് റ്റ് നമ്മള ഈമ് ന്താ ക്ലാസിക്കൽ നിർത്തത്തിനൂട്ട അത്രയും വല്യ പൊട്ടൊന്നും റ്റോരി നിർത്തില്ല നമ്മള്
അല്ല അപ്പൊ ബരത്യ നാട്യത്തിനും വല്യ പൊ ഇത് അപ്പം വല്യ വള കിട്ടോ അപ്പ വള കിട്ടോ ഭരതിനാട്യ ഒരു ഒരുപ്ലേറ്റ് മ്മെലെ കേറീറ്റ് വന്ന് കഴിഞ്ഞാ കണ്ടിറ്റൊണ്ട് പ്ലേറ്റ്മ്മെലെ കേറീ ചേർണ്ടിട്ടൊള്ളെ ആഹ് എനിക്ക് ഭയങ്കര ഇഷ് ട്ട് ആണ അത് അത് ഇപ്പള് തന്നെ മ് ഹാ വേറൊന്നുണ്ടല്ലോ
ഭരതനാട്യം, കുച്ചിപ്പൊടി, നാടോടി നൃത്തം
ക്ക് നൃത്തം എനിക്ക് ബയങ്കര ഇഷ്ടാണ് നാടോടി നാടോടി നൃത്തം കാണാൻ തന്നെ ഞങ്ങളെ സ്‌കൂളില് ഇതേ പോല് തന്നെ ഏവു ഇത് ഇണ്ടായ്ന്നു കലോൽസവം ഒണ്ടായിരുന്നു. എല്ലാരും കൂടി എല്ലാ സ്‌കൂളുകളും തൻ ഏഒ ഒന്നാകെ ഒള്ളെ കലോൽസവം ഒണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്ത് രസാണ് അറിയു നാടോടി നൃത്തം അതേ തൽ അതേ പോലെ തന്നെ നാടക ഇല്യേ നാടകൊ നാടകൊക്ക് ത്തെ കാണുമ്പൊ ഒരു ഓരോരുത്തരും മാറ് അഭിനയിക്കുന്നത് കാണുമ്പോ ശരിക്കും ഒള്ളതാണ് അങ്ങനെ ആണ് ശരിക്കും ഉള്ളതായിട്ട് തോന്നി പോവും ആഹ് ചേ ചെലയ ചെലതക്കെ കാണ്‌മ്പ നമ്മ ക്ക് സങ്കടവും വരും അതിൻ്റ ഓരോ തൊ ക്കെ കാണുമ്പം എ ആഹ് കടകള് കാണ്‌മ്പം ഔസ് അം സങ്കടവും വരും. പിന്നെ അന്നക്കെ നങ്ങൾ അവിട ഇല്ലേ കൊറേ കടകള് ഉണ്ടായിരുന്നു. ഏ ഇതോപ്പോലെ തന്നെ ഫ്രണ്ട്സേള് ഇഹ്അ ഒന്നാകെ കുട്ടികളൊക്ക ഫ്രണ്ട്സ് ളൊന്നാകെ ഒരേപോലത്തെ ഡ്രസ്സ് വേണോന്നക്ക പറഞ്ഞ് ഇങ്ങനെ സ്‌കൂൾ പരിപാടിക്കൊക്കെ സെറ്റായിട്ടാരിക്കും ഫോട്ടോ എട്ക്കാനും ഇങ്ങനത്തേനൊക്കെ ഒരേപോല്‌ത്തെ ഡ്രസ്സ് വേണോന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതേപോലത്തന്നെ എടുക്കായിരുന്നു.
അതെ ലേ പിന്നെ ജോലി ഒക്കെ കഴിഞ്ഞോ
ജോലിയോ ജോലിപ്പം കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ ജോലി ചെയ്യുമ്പളാണ് ഇങ്ങൾ വിളിച്ചത്
വിളിച്ചല്ലേ ഇനി എന്ത്ചെയ്യും ന്നാ ശെരിട്ടോ ആ എന്റെ ജോലി കൊറച്ചൂടെ ഉണ്ട് അപ്പം ശെരിയെടാ ഞാൻ വിളി ക്കവേ നിന്റെ ജോലി നടക്കട്ടെ ട്ടൊ ആ ശെരിയെടാ അതെ യതേ
ച്ച് ടൈം കൂടി കഴിഞ്ഞിട്ട് പോയ പോരെ
ആ ഞാൻ വിളി ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാ എടാ
അതെന്തേ അത് എന്ത്യേ കട്ട് ചെയ്യുന്നേ പൊ ഒരു ഒരു പത്ത് മിനിറ്റ് പത്തു സെക്കൻഡും കൂടി അല്ല ഏ ഒരു ആ എന്നാ കട്ട്‌ ചെയ്യ് താളി
കട്ട്‌ ചെയ്തിട്ട് വിളിക്കവേ ഡാ
ആ ഒകെ ഒകെ ന്നാ ശെരി പിന്നെ കാണാ
ആ ശെരി